ആഹ കേൾക്ക്‌ണ്ട്.
ഇമ് എന്തൊക്കെ വിശേഷം
ന്നല്ല വിശേഷം.
ഉ മക്കളൊക്കെ വന്നോ
മക്കള് വന്നില്ല ചായുടിച്ചോ
ഇല്ല്യാ മക്കള് വന്നിട്ടേ ചായുടികൊള്ളു ഹ് ഹലോ. ഹലോ.. ഹലോ ഹലോ. ഹലോ
ഹലോ.
ആ എന്താ കേൾക്ക്‌ ആ ഇപ്പകേൾ. ക്ക്‌ണ്ട് റേഞ്ച് കൊറവ്ണ്ടോ
റെയ്ഞ്ച് കൊറവ് ണ്ട്...
ആഹ ഓക്കെയ്ന് ചായനോട് വയങ്കര ഇഷ്ട്ടല്ല്യ
ഇല്ലേ ഇവിടെ ചായ വേണ്ട ക് പിന്നെ എന്തെങ്കിലും പലഹാരം എന്തെങ്കിലും കി
ആഹ അതനെ ഇവിടേം വേണ്ട്യേ ചായ തിരേ കുടിക്ക്യൂല
എപ്പോ ഞാന് ചെറ്ദിനെ അംഗലവാടീന്ന് കൊണ്ടന്നപ്പളേ ബിസ്കെറ്റും അച്ചപ്പൊക്കെ വാങ്ങിച്ചു.
ആ ഇവടെ റെസ്കാള്ളത് കൊറെേ ദിവസായ്റെസ്ക് ഇനി ഇതും ഇങ്ങക്ക് മാറ്റാനായില്ലേ മോള് തെ ദേഷ്യം പിടിക്കലൊടിങ്ങിണ് ഇതൊക്കെ കട് ഇനി വേറെ കടി വാങ്ങാനായില്ലേ ന്നോയ്ക്ക്‌ണ്ട്. പ്പ ന്നിപ്പോ മോള് പിന്നെ പ്പൊ പണിക്ക പോകുമ്പോ പറഞ്ഞിന്ന് ഇന്ന് എന്തായാലും മാറ്റി വേറെ വാങ്ങട്ടോന്ന് റഞ്ഞ് പോയതാ സ്കൂള് പോകുമ്പളും വാണം എന്തെങ്കിലും ഒന്ന് കൊണ്ടോവാ സ്കൂള് വിട്ട് വന്നാലും വാണം ഹ്മ്
ആഹ്
ഇനിപ്പോ പിന്നെ വൈകുന്നേരം ആയാ കളിക്യാൻ പോണം ഇപ്പൊ ഒ ഉം ചായ കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല കളിക്യാൻ പോണം അതാണ് ആഹ് ഹ് ഹ് ആഹ്
മ്മ്
ആഹ് പ്പൊ ഓളും തെറ്റില്ല ഓള് തെറ്റില്ലാതെ ഓളെ കാര്യൊക്കെ ഓളെന്നെ സ്വയം ചെയ്തോളും
ആഹ്
പ്പൊ ഉഷാറായി പോവണ്ട് മോനെ മോൻ ഏനി ഞാൻ കൊറേ നോക്കിന്യേ ഏഴ് വരെ ഓന് ഓയത്ത്രേ പ്പളും ഓന് ഉഷാറായിട്ടോ ഏഴ് വരെ ഞാന് ഓന്റെ വയ്യെ നടക്ക ഓളതൊന്നും വേണ്ടില്ല ഓള ഓള കാര്യം നാലാം ക്ലാസ് മുതലേ ഓളന്നെ ചെയ്യാനൊക്കെ തുടങ്ങി പിന്നെ ഓ മറ്റൊന്ക്ക് മോൻക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ കാണുമ്പോ ഓക്കൊരു ഇതാവും ഇപ്പൊ ങ്ങളൊക്കെ കാക്കാക്കൊക്കെ ചെയ്യ്ണ്ടല്ലോ നിക്യെന്താ ചെയ്തരാത്തെന്നൊക്കെ ചോയ്ക്യും
ആഹ് അല്ലെങ്കിലും ആദ്യത്തെ കുട്ടിയക്കാണ് നമ്മള് എല്ലാം ചെയ്ത കൊടക്കാ
ആഹ് അത് ശരിയാ ആഹ് ഓലത് കണ്ട് ആഹ് കണ്ട് ചെയ്തോളും അതന്നെ ഓൽക്കന്നെ അത് കൊറെ തല്ലും കിട്ടും
ആഹ് ആ അധികം തല്ല് കിട്ടിയത് വലിയ കുട്ടിക്ക് തന്നെയാ
ആഹ്
ചായക്ക് കടി വേറെ കടികളൊന്നും ഉണ്ടാക്കലില്ലേ
ഓ ണ്ടാക്കും അത് ആ അങ്ങനൊക്കെ ണ്ടാക്കും അത് ചെല നേര ഒരുമൂടാണ് ചെലപ്പോ ണ്ടാക്കും ചെലപ്പോ ഇണ്ടാക്കൂല അത് മോന് വേണം മോൻ വേണ ഇണ്ടായാലയിനൊക്കെ ഉഷാറാ
ആഹ്
പഠിക്കാൻ പോയോട്ത് ആയതോണ്ട് പിന്നെ ഇപ്പ അത് നടക്കൂല ഓനാണ് അയിന്റെ ആള് എന്തെങ്കിലും ണ്ടാക്കി തരിമ്മാ ണ്ടാക്കി തരിമ്മാന്ന് പറിയും ആഹ് അപ്പൊ അപ്പൊ ഒരു അങ്ങനെ പറയാന് ണ്ടാവുമ്പോളല്ലെ നമുക്ക് ണ്ടാക്കാൻ ഒരു ഇന്ട്രെസ്റ്റ് ണ്ടാവാ
ആഹ്
ങ്ങളെന്തോ ണ്ടാക്കൽ ണ്ടൊ
ഞാന് ചെലപ്പോ പഴം വാട്ടും മുട്ടയൊക്കെ ഇട്ടിട്ട്
ആഹ്
ആ അല്ലെങ്കില് പഴംപൊരിയോ ആ കട്ലെയ്റ്റോ അങ്ങനെ എന്തെങ്കിലൊക്കെ ണ്ടാക്കി കൊടുക്കും അത് പിന്നെ അധികം കഴിക്കണം നല്ലല്ലല്ലോ അപ്പൊ എന്നെങ്കിലൊക്കെ ആഹ് ചെലപ്പോ ഓലെ പ്പാ അങ്ങനത്തെ കടി വാങ്ങി കൊണ്ടൊരേയും ചെയ്യും
ആഹ് ഇവിടെങ്ങൻതന്നെ ചില സമയത്ത് ഞാൻ പറിയും ഇത് ണ്ടാക്കാൻ എന്തോര് ബുദ്ധിമുട്ടാറിയോ അത് ഒന്നിങ്ങട്ട് വാങ്ങി കൊണ്ടൊന്നതി ന്നപറിയും അഹ് അപ്പം വാങ്ങി കൊണ്ടോരും പക്ഷെ ന്നോടറിയും അത് വാങ്ങി കൊണ്ടൊ രുന്നേ ഒന്നല്ലേ നടക്കൊള്ളൂ പിന്നെ ഇവിടെ ഇണ്ടാക്കുമ്പോ കൊറെേ ണ്ടാക്കാ ല്ലോന്നറിയും ഉം ഇണ്ടക്കോ ഓൽക്കും ഇണ്ടാക്കുന്ന ഇഷ്ടം വാങ്ങി വെറുതെ അഹ് എണ്ണാ കടി പിന്നെ കൊറേ ഓയലിട്ട് പൊരിക്കിണെആണ്ന്ന്
ആഹ ആദ്യൊക്കെ അങ്ങനെ കൊണ്ടന്ന് പിന്നെ ഇപ്പ എന്താ ചെയ്യാറിയോ ഇപ്പൊ പഴം കൊണ്ട്രും മുട്ട കൊണ്ട്രും അൻട്ട് അത് രണ്ട്ട്ട് പുഴുങ്ങിട്ട് അത് രണ്ടും പുഴുങ്ങിട്ട് തിന്ന എന്നാ പിന്നെ അത്ര കേടുല്ല നല്ലതുആണ്
വേറെന്തൊക്കാ പിന്നെ ആരടെ സൗണ്ട് കേട്ടത് മോനോ മോളോ ചെറുതായ്ക്കൂല്ലെ
ആഹ ആ ഓള്പ്പാ അച്ചപ്പൊക്കൊളന്നെ തീർത്ത് ഇനിപ്പോ ഓര് വെരുമ്പോ കൊട്
ഏ ചെറേമോളാ
ആഹ് ചെർതാ അവൾക്ക് മൂന്നര വയസ്
ഏ അങ്കൽ ഓളെ അംഗൽവാടിന്ന് കൊണ്ടോന്ന് ലേ ഏഹ് മംഗൽവാടി അടുത്തന്നെയ്ക്കും
ആഹ ഇവടെ അടുത്തന്നെ
പോവാൻ മടിണ്ടോ
മടി മടിയെന്യാണ് പോവാന്
ഏ
ഉഹ
ഇപ്പ ഈകു ഈ പ്രാവിശ്യം ചേർത്ത്യേതാ ഈ
ആഹ
ഏ
ആഹ്‌
കരയോ?
അറിയ ഹ്‌
ഏ ഏഹെ കൊറച്ച് കഴിഞ്ഞ ങ്ങട്ട് മാറിക്കോളും
ആ.
ഏ അംഗൽവാടിയിലൊക്കെ മക്കൾ ഉണ്ടാകുലെ വേറെ കരീനോലെ കാണുമ്പോലേക്കു കരിയൽ ഉണ്ടാവലെ.
ആ ഇപ്പം കൊറേ പുതിയ കുട്ടികൾ വന്നതോണ്ട്
ഏ ഹ്‌
ഉ ടീച്ചർമാരൊക്കെ പിന്നെ ഉഷാറാണ്.
ആഹ ഇപ്പൊ മംഗൽവാടിലൊക്കെ ഭക്ഷണൊക്കെ ഉഷാറാണല്ലോ.
ആ ഭക്ഷണം ഉഷാറാണ് മക്കൾക്ക് എല്ലാ ഭക്ഷണം ഉണ്ടല്ലോ സ്കൂളിലായാലും ബിരിയാണി കബ്സ എല്ലാ ഉണ്ടല്ലോ.
ണ്ട് ഡ്‌ കളി ക്യാനും ഉണ്ടല്ലോല്ലെ വെറുതൊക്കെ ഒന്നും വേണ്ട ഉം. പിന്നെ വീട്ടിൽന്ന് മ് ഏ ആ.
ആ. ഇപ്പ ആണെങ്കി നടന്നാ പോവ സ്കൂൾക്ക്.
ആ ആ അയിശരി
ല് ആ പറഞ്ഞെ
ഏ. നടന്ന് പോവാനൊള്ളൂ?
ഉണ്ടായാ കൊള്ളൂ ചിലപ്പോ ഞാ ഉണ്ടായാക്കും അല്ലെങ്കിൽ ഇവിടുന്ന് ബ പേ അനക്ക് വണ്ടിയന്നല്ല നാ നടന്നിട്ട് വണ്ടി പഠിക്കണം ആഗ്രഹം
എഹെഹെ ഉം ഏ പേടിണ്ടായാ നട ബ് ഞാനും അങ്ങനെ തന്നെ ഓരോരുത്തരും ഓട്ടി പോകുമ്പോ ഭയങ്കര ഭൂതിയാവും. പക്ഷേ അയ്മെ കെ ന്ന കേറുമ്പോ പിന്നെ വെർക്യും ഞാൻ കൊറച്ചൊക്കെ നോ
ആ.
പിന്നെ റൊട്ട്മല
ഇല്ല ൻക്ക് സൈക്ക്ൾ ബാലൻസും കൂടെല്ല.
ൻക്കുല്ല്യ അയ്ല്ലാതെന്നെ പഠിച്ചത് അയ്ല്ലാതെ ഗ്രൗണ്ട്നന്നെ ഷ് സ്റ്റാറായി ഓട്ടീനി പിന്നെ അത്ക്കെ മർന്ന് പിന്നെ പ്പൊ വ്ട്ട്ന്ന് ങ്ങനെ മെല്ല മെല്ലെ ടുത്തോക്കും പക്ഷെ ധര്യം പോരാ. വ്ഡോവോ വീണോവുന്ന്ല്ല പേട്യാ. നല്ലോ ഒതുങ്ങി ര്ന്നീനി ഗ്രൗണ്ട് നല്ല ഉഷാറായിട്ട് ഓട്ടീനി ഞാന്.
ആ. റോഡില്ല വ്ട്ട്ക്ക് അപ്പൊ പിന്നെ. കോൺക്രെറ്റ് യ്ത്ട്ടില്ല റോഡ്.
ര് ആ.
അപ്പൊ വണ്ടി പഠിച്ചിട്ടും കാര്യന്നുല്ല. ല്ലാ ഹസ്ബൻഡ് ണ്ട് നാല് മക്കളാ.
ഏ. മ്മണ്ടോ?
ഞങ്ങള് വേറെ വ്ട്ട്ലാ.
ഏ ആ. ഹസ്ബൻഡോ അവ്ടെ പൊർത്താ നാട്ട്ല്ണ്ടോ?
ആ ഇവ്‌ടെണ്ട് നാട്ട്ല്ണ്ട്.
ബെല്ല്യോല് എത്രല്ലാ മക്കൾ എത്രല്ലാ?
പത്താം ക്ലാസ് ലാ ഒരാള് ഒരാള് ഉ മൂന്ന്ല് ഒരാള് രണ്ട്ല്.
ആ ആ ഏ ശരി. ഇപ്പൊ ഫ്രീയെയിക്കുല്ലേ.
ആ ഇപ്പൊ ഫ്രീ യാണ്. എന്റെ പണി കഴണെങ്കില് കുറേ നേരാവും അയ്‌കൂടെ ഇപ്പൊ വാഷിങ്‌മിഷീൻ ആ ഷോക്ക്ണ്ട് അയ്‌ല് തിര്മ്പാൻ വയ്യ.
ആ ആ.
അപ്പോ ഒക്കെ കല്ല്മല്ട്ട് ചെയ്യണം. അങ്ങനെ കൊറേ നേരായി മൂന്ന് മൂന്ന് മണ്യായി കയ്ഞ്ഞപ്പോ. പിന്നേ അംഗലവാടി പോയി കൊണ്ടന്ന് ഇപ്പോങ്ങനെ ഇര്ക്കാ ണ്.
എ ആ.
ആ.
ഇനി ഓലക്കെപ്പളാ വരാ?
ഓര് ഇനി നാല് മണിക്കാണ് വ്ടാ അപ്പൊ ഒരു നാലര. ഒര അഞ്ച്മണി നടന്ന് വരാണെങ്കില് ആ രണ്ടാൾ ഒരെ സ്കൂളിലാണ്.
ആഹ.
ഒരാള് വേറേണ്.
ആ ഇന്റെ മോനും പത്താം ക്ലാസ് ലാ.
ആ. പഠിക്കോ?
മോന് ഇതുവരെ പഠിക്കലും ശ്രദ്ധൊന്നുല്ലായ്നു പത്താം ക്ലാസ് ആയപ്പോ ഒരു ഇത്ണ്ട് ഏതാലു. ഞാൻ വിചാരിക്ക ഒരു മാറ്റം വന്ന്ണ് ഏതായാലും. ഇതുവരേ അങ്ങനെത്തെ ഒരു ചൂട് ല്ലേനി. ട്യൂഷൻ ഇല്ല്യ ട്യൂഷന് ഇനി അതും കൂടെ പഠിക്കാനാവൂല പഠിക്കാൻ മടിയാണ്. ഒന്നെങ്കില് മറ്റേ ഫോണ്കൂടെ ക്ലാസ് കേട്ട്ട്ട് പോവലാ ഏ.
ഒക്കെ ഒന്നെന്നെല്ലേ പഠിക്കണത്
ആഹ അതാവും പറയണേ പിന്നെ എന്തിനാ വെറുത എളുപ്പാണ് പക്ഷെ അതും കൂടെ പഠിച്ചിുണ്ടാക്ക കണ്ട ന പറയേ അപ്പോ ടൈമ് കി കിട്ടൂല കൊറെേ പഠിക്കാൻണ്ടാവും എനിക്ക് കഴിയൂല പഠിക്കാൻ മടിയായിട്ടാ പറയുന്നേ പിന്നെ പരീക്ഷക്കന്നെ പരീക്ഷക്കെന്നെ ഫോണില് ക്ലാസ്സ് കേട്ടിട്ട് അത്വരെ ബുക്ക് എടുത്ത് നോക്കൂല അന്നേരം ഫോണ് നോക്കി ച കേട്ട് അന്നേരട്ട പോവല ഞാൻ പറ ഇനി അതൊന്നും നടക്കൂല ഇനി അതൊന്നും നടക്കൂല പത്താം ക്ലാസ്ണ് നല്ലോ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അപ്പളയേ പറപ്പ ഏായാലും തലക്ക് കേറിക്ക്ണ് പഠിക്കണം എന്നുള്ള ഒരു ശ്രദ്ധ വ പടച്ചോനെ അത് പറചിൽ മാത്രം പോല ഇനി പേപ്പറൽ ഞാൻ നോക്കൂട്ടോന്നൊക്കെ പറയില്ല
ആഹ